ഹലോ. ആഹ്. കേൾക്കാം. കേൾക്കുന്നുണ്ടോ? ആഹ് അപ്പൊ ഈ മൺകലത്തിൽ വെച്ച്. അതന്നെ മൺകലത്തിലാ മൺലത്തിൽ വെച്ച വെള്ളത്തിന് മണ്. മണ്ണില്ലേ അതെനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടേസ്റ്റ് ആണ് ഈ മണ്ണിന്റെ ടേസ്റ്റ്.
ആഹ് അതാ പറയുന്നേ അപ്പ അത്ങ്ങെ കുടിക്കുമ്പോഴും ഫ്രിഡ്ജിലെ വെള്ളം കുടി. മ്പോഴും നമുക്ക് ആ ഡിഫറൻസ് എന്താ പറയാ നമ്മ കറക്റ്റ് മനസ്സിലാാവും.
അതെ എനിക്ക്തോന്ന് ഈ മൺകലത്തിൽ വെക്കുന്നതാ പെട്ടെന്ന് ശുദ്ധ. ശുദ്ധീകരിച്ചാണോ കിട്ട ശുദ്ധി മണ്ണിനോട് ചേർന്നിട്ട് അല്ലേ എ പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുന്ന ആ വെള്ളം നമ്മളെന്നാണോ വെക്കുന്ന അതേപോലത്തന്നെ കിട്ടും മൺകലത്തിൽ വെക്കുന്ന അത് മണ്ണ് ശു. ശുദ്ധികരിച്ചിട്ടൊക്കെയ അങ്ങനെയൊക്കെ എന്തക്കെയോ ണ്ട് തോന്ന്ന്ന് ല്ലേ
ആഹ് അങ്ങനെ ചെറിയൊരു ഇത്ണ്ട് എ ആഹ്.
പക്ഷെ നമുക്ക് ഇപ്പത്തെ മൺകലത്തിന് മ്
ആ ഇപ്പൊ ആ ഒരു വലിയ ക്വാളിറ്റി ഒന്നുംല്ലല്ലോ.
മൺകലത്തിനാ പണ്ടത്തെ ക്വാളിറ്റി ഇല്ല അതാണ്
ഇല്ല അതന്നാണ്
പണ്ടൊക്കെ പണ്ടൊക്കെ മൺകലത്തിലായാലും ചോറും കറിയൊക്കെ വെക്കുന്നല്ലേ
ആഹ് അതെ അതെ അതെ
ഭക്ഷണ ഒക്കെ വെക്കുന്നത് മൺകലത്തിൽ വെക്കുമ്പോ അതിന് പ്രത്യേക ടേസ്റ്റാ ന്നൊക്കെ പറഞ്ഞിട്ട് മൺ മീൻകറിയൊക്കെ നമ്മൾ എന്തി താലും ഈ മൺ കല മൺചട്ടിയി ല്ലേ വെക്കൊള്ളൂ അല്ലെ മീൻകറി പിന്നെ നമ്മുടെ ഇന്ത്യയിലെ വേറെ എവിടെയോ ഈ മൺ എവിടെയാ ലക്നൌ ആണോ എനിക്ക് അറിയത്തില്ല ആഹ് ഒരു ബിരിയാണി വെക്കുന്ന മൺ മൺ ആഹ് ഒരു സംഭവം അറിയില്ലായിരുന്നോ
ആഹ് അത് ബിരിയാണിയക്കെ ആ മൺച ട്ടങ്ങനെ അങ്ങ് സർ വിയ്യ്ന്നേ ആ രീതിയല്ലേ
ഞാൻ യൂട്യൂബിലോ എവിടെ ഇവിടെയോ കണ്ടതാണേ ഓഹ് അങ്ങനെ ആ മൺകലത്തില് ഇങ്ങനെ ഉണ്ടാക്കിട്ടാ ഒരറ്റ മൺകല ഫുള്ള് ഇങ്ങനെ കൊട്ക്ക്ന്നത്
അതെ അതെ അതെ അതൊക്കെ എന്താ പറയാ നമുക്കൊന്ന് കാണുമ്പഴും അതൊരു അട്രാക്റ്റീവാണ് പിന്നെ എന്താ പറയാ അത് ഇങ്ങനെ ങ്ങനെ കഴിക്കുമ്പഴും ഒരു എന്താ പറയ നല്ലൊരു ഏഹ് നമ്മുടെ അതെ ഒരു തൃ തൃപ്തി വരും
സത്യാൺ എനിക്ക് മൺകലം ന്ന് പറഞാ കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടവാണ് മൺച്ചട്ടി മൺകലം അതാ
അതെ
അതേപോല് തന്നെ ആഹ് പിന്നെ വേറെന്താ ജഗ്ഗൊക്കെ യുണ്ടോ മണ്ണിന്റെ
ആഹ് ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട്
ഗ്ലാസ് ആഹ് ഗ്ലാസ് ഞാ കണ്ട്ട് മണ്ണിന്റെ
ആഹ് അതേപോലേ ചെറിയൊരു ജഗ്ഗും ഉണ്ട് എന്നാ അത് ഓവറ് വലിപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ ചെറുതായിരിക്കും ഉം
ഉം
ഒ വല് പ്പത്തിൽ അങ്ങനെ എവടെ ഉണ്ടാക്കി അങ്ങനെയൊന്നും അതായത് ഇങ്ങനെ സൈലിയ്യാൻ വേണ്ടി ഓരോ ഷോപ്പിൽ വെക്കുന്നായാലും ഒന്നും കണ്ടിട്ടില്ല
പക്ഷേ ഈ മൺകലം കൊണ്ട് എന്താണ് ഈതൊക്കെ ഉണ്ടാക്കുന്ന ബാംഗ്ലൂരിലൊക്കെ പോവുമ്പല്ലേ ഓരോന്നും ഉണ്ടാക്ക്ന്ന സംഭവങ്ങളൊക്കെ മൺകലം കൊണ്ട് അല്ലെ ഈ ചട്ടിയൊക്കെ നമ്മക്കന്നെ ഉണ്ടാക്കുന്നേ ഉം
അതി ചെലേ എന്താ പറയാ ഈ ഗോത്ര വിഭാഗക്കാരൊക്കെ അവരൊക്കെ ഇപ്പഴും ഉണ്ടാക്ക്ന്ന്ണ്ട്
ഉം അവരെട്ത്ത്ന്ന് മേടിച്ചാലും പൈസ കൊറവൊക്കെയാണോ എങ്ങനെയാ
അതായത് വല്ല്യ വെലകളൊന്നും വരുന്നില്ല കാരണം നമ്മള്പ്പോ പൊറമേ നല്ലാണ്ട് തിപ്പോ ആഹ് ഏതെങ്കിലും ഒരു സിറ്റിൽ ഇതിന്റെ യൂണിറ്റ് അതായത് മാനുഫാക്ചറിംങ് യൂണിറ്റ് ഇണ്ടെങ്കി അവ്ട്ത്തെക്കാളും അപ്പത് കൊറവായിരിക്കും
പക്ഷെ മൺകലൊക്കെ ഉപയോഗിക്കുമ്പോ നമ്മൾ വളരെ നന്നായിട്ട് സൂക്ഷിക്കേണ്ടേ ലെ ഇല്ല പെട്ടന്ന് പൊട്ടി പോവുന്ന്
ആഹ് അതാ പറഞ്ഞ് വേം പൊട്ടി പോവും കാരണം അതൊണ്ട് കാരണപ്പോള് മണ്ണല്ലേ അപ്പൊ അതൊണ്ട് പിന്നെ പറഞ്ണ്ട് കാര്യമില്ല വേം പൊട്ടി പോത്തേ ഒള്ളൂ അപ്പ അതൻ നമ്മള് സാധാ ഈ സ്റ്റീലിന്റെ ഒക്കെ പ്ലേറ്റ് അല്ലെങ്കി അതിന്റെ എന്ത കറി ബൗള് അല്ലെങ്കി കടായൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ
മണ്ണിന്റെ പ്ലേറ്റ് ഉണ്ട്
ആഹ് പ്ലേറ്റ് ഉണ്ടല്ലോ
ഉം മണ്ണിന്റെ പ്ലേറ്റ് ഞാൻ കണ്ടിട്ടില്ല. മണ്ണിന്റെ ആഹ് മറ്റേ ചട്ടിച്ചോറൊക്കെ കഴിക്കുന്ന അല്ലേ
ആഹ് അതെ അതെ, അതായത് അല്ല നമ്മൾ സാധാരണ നോർമലിയുള്ള ഈ പ്ലേറ്റും ഉണ്ട് ചട്ടി ചോറൊക്കെ കറക്റ്റ് ഫില്ലആക്കി വരുന്ന അങ്ങനത്തെ സൈസും ഉണ്ട്
അതേപോലെ തന്നെ ഈ പാളേടെ പ്ലേറ്റ് അല്ലെ പാളപ്ലേറ്റ്
ആഹാ
അങ്ങനെയൊക്കെ എതൊക്കെ അയ്ന് എലകൾലൊക്കെങ്ങനെ ഫുഡ് കഴിക്കുന്നൊക്കെ അക്ക് ഭയങ്കര അല്ലെ എനിക്ക് സത്യം പറഞ്ഞാണ്ടെ മറ്റേ പ്ലേറ്റ് അങ്ങനത്തെല്ലേ ഷോക്കി വെക്കുന്ന പ്ലേറ്റ് അതിനേക്കാട്ടുക്കെ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനത്തെെയൊക്കെ ഒരുരാല് ഏ
അതെ അതെ ഇപ്പൊ നമുക്ക് വേറെ ഇതൊന്നും വരുന്നില്ലല്ലോ ദോഷങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇപ്പ നമ്മൾ അത് കഴിഞ്ഞിട്ടൊടേലും ഒന്ന് ഏഹ് ചെലപ്പോൾ എന്താ പറയാ ചിലറൊക്കെ കാണ ഈ ഫുഡൊക്കെ കഴിച്ചഴിഞ്ഞിട്ടിങ്ങനെ ഈ ഡിസ്പോസിബിളാആയിട്ടുള്ള ടൈറ്റൊക്കെണ്ടോ അതങ്ങനെ ആഹ് നിർ എറിയുന്നൊക്കെ കണ്ടിട്ടുണ്ട് ആ സമയം അതൊക്കെ ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ദോഷമാണ് പാള അങ്ങനെയുള്ളതൊക്കെ ആണെങ്കില് നമുക്ക് എന്താ പറയാപഥവാ അങ്ങനെ എറിഞ്ഞ് കളഞ്ഞാ പോലും എഹേ ദോഷൊന്നില്ല മണ്ണിൽ അത് ദ്രവി ച്ചോളല്ലോ അപ്പോ അതോണ്ട് വേറെ ദോഷങ്ങളൊന്നും വര്ന്നില്ല
അതുശരി പക്ഷെ ഇതിന്റെ ഒരു കാര്യംന്ന് പറഞ്ഞട്ടുെ പൊട്ടി പോകുന്നതാണ് പൊട്ടി പോയിട്ടുണ്ടെ പിന്നെ പോയല്ലോ കുട്ടികൾക്കൊന്നും പിന്നെ കൊടുക്കാനും പറ്റില്ല കൊറച്ച് മുതിർന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാനും പറ്റ്- ത്തൊള്ളൂ നല്ല പൈസയാന്ന് തോന്നുന്നു പിന്നെ അതിന്റെ പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇല്ലാ
ില്ല ക്വാളിറ്റി ഒന്നുംല്ലാ അതാ ഇതിപ്പോ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഇതിങ്ങനെ ഓരോ നമുക്കിങ്ങനെ പോവുമ്പോ അവര് നാട്ടിലൂടൊക്കെ പോകുമ്പോൾ കാണം അതിൻ്റെ ഈ മാനുഫാക്ചറിങ്ങ് യൂണിറ്റൊക്കെ ഉണ്ട് ആയ്ശ് ആഹ് അത അവിടെ അങ്ങനെ നല്ല കോളിറ്റിണ്ട് ഞാൻ പിന്നെ പറഞ്ഞ ഈ പറഞ്ഞ ഒരു ഗോത്ര വിഭാഗക്കാരൊക്കെ ഹ്ഹ ണ്ടാക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞ കൊഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിയില് അത്ണ്ടാക്കുന്നുണ്ട്
എഹ് അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് മേടിക്കായിരുന്നു
അതേപോലെ ഈ മറ്റേ തേനില്ലേ തേന്
ആ തേന്
ഉം അത്ന്ന പറഞ്ഞഞ് കഴിഞ്ഞാൽ അവര് ഈ പറഞ്ഞ കാട്ടിലൊക്കെ പോയി അവരെടുക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാം
പക്ഷേയാ നമ്മള് അങ്ങനെ പ നമ്മള് കണ്ടിട്ട് വേടിക്കാണെങ്കി നല്ലതാണ് പക്ഷെ നമ്മൾ കാണാതെ മേടിക്കുന്നൊക്കെ ഇവടെ നമ്മ പറ്റിക്കാനുള്ള
അതെ അതെ അത അല്ല അങ്ങനെല്ല ഇത് നമ്മളെ ഈ ഷോപ്പ് പിന്നെക്കെ നമ്മളിത് വാങ്ങുവാണെങ്കിൽ നമ്മളത് പറ്റിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത് ചെലപ്പോ ഈ ആഹ് ചിലപ്പം നല്ലതായിരിക്കില്ല. അവർ ചിലപ്പോം അത് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവും അപ്പം ആ അത് നമ്മുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവെല്ല അതുകൊണ്ട് ആ സമയം നമ്മളീ ഇവരു അടുത്തന്ന് ഒചിലവ രണ്ട് പവർക്ക് ഈ കാട്ടിലൊക്കെ പോയിട്ടത് ഇത്തേനെടുത്ത് ാനൊക്കെയള്ള പറക്കെ ഉള്ള ആൾക്കാരുണ്ട് ഈ ഗോത്രപ ന്നെ അപ്പ അവർക്ക് അവരുടെ വിഭാഗത്തിത്തന്നെ അവർക്ക് അവരുടെ കയ്ന്നൊക്കെ നമ്മളത് വാങ്ങുവാണെങ്കിൽ നമുക്ക് ധൈര്യംമായി ചെയ്യാം കാരണം ആ എന്താവാ ആ പണ്ട് ഞാനതുപോലെ ഒരു റിസോട്ടിൽ വർക്ക് ചെയ്ത്പ്പോ നമ്മള് അവിട് ന്ന്ങ്ങനെ അവരുടെകയ്യീന്ന് വാങ്ങീയി ട്ടുഉണ്ടായിരുന്നു
അത് നല്ല ക്വാളിറ്റി ഉണ്ടായിുന്നല്ലേ
ആ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു പക്ഷെ എന്താ പറയാ അവ വല്യൊരു റേറ്റ് അവ വാങ്ങിയിട്ടൂല്ല പക്ഷെ ആ സമയം നമ്മള് അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോ വെയിറ്റ് ണ്ടതിന് വല്ല്യൊരു കന്നാസിലായിരുന്നു അത് അവര് കൊണ്ട തന്നത് അപ്പോ ഉം അങ്ങനെകദേശരങ്ങനെ വല്ല്യ റേറ്റ് ഒന്നും അവര് വാങ്ങിയിട്ടില്ല പക്ഷെ ആ സമയം നമ്മള ന്താ പറയ ചെറിയൊരു നൂറ് എം എൽ എന്നല്ലാണ്ട് ഏതെങ്കിലൊരു ഷോപ്പിന്ന് നമ്മള് വാങ്ങുവാണെങ്കി തന്നെ നല്ലൊരു എമൗണ്ടെന്നെ അവടെ ഇതിന് കൊടുക്കണം
അത് അത് സത്യാണ് കേട്ടോ എനിക്കനുഭവം ണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളെ ഇവിടങ്ങനെ നാട്ടുകാരിങ്ങനെ ഇങ്ങനെ കൊണ്ട്ത്തരുന്നില്ല നമുക്ക് ഈ ഈ സംഭവങ്ങൾ തന്നെ മേടിക്കാനേ പറ്റത്തൊള്ളൂ മേടിക്കാൻ ങ്ങനെ പൊർത്തു പോയിട്ട് കുപ്പിയൊക്കെ ങ്ങനെ കിട്ടുന്ന അങ്ങനെ മേടിക്കാനേ നമുക്ക് പത്തുള്ളൂ മറ്റേതൊന്നും കിട്ടത്തില്ല അത്
ത്രെ എന്താ പറയാ ഒറി ഒറിജിനലാന്ന മ്മക്ക് പെട്ടെന്നത് പറയാൻ പറ്റില്ലല്ലോ
ഒറിജിനലാന്ന് പറയാനും പറ്റില്ല പക്ഷെ ഇവരീ വെല്ലഒക്കെ ഉരുക്കിയിട്ടല്ലേ ശർക്കരയൊക്കെ ഉരു ക്കിയിട്ട് ഒഴിക്കുന്ന പോലെയൊക്കെ അങ്ങനെക്കെ ണ്ട്ന്ന് പറയുന്നുണ്ട് നെയ്യിന്റെ തിനെ കുറിച്ചൊന്നും പക്ഷെ എല്ലാത്തിലും മായമാണല്ലോ. പിന്നെനിക്ക് തോന്നി ഈ നെയ് യ്യിന്റെ കാര്യ പറയാണെലും നെയ്യ് അല്ലെ
ആഹ് ആഹ് അത് തന്നെ അത് നമ്മൾ ഉണ്ടാക്കുന്ന ഏറ്റം നല്ലത് പിന്നെ അന്താചൈഞ്ഞാ നമ്മള് അതൊക്കെ ചെയ്യാനുള്ള കൊർച്ചൊരു ആ മടിയുള്ളത് കൊണ്ട് നമ്മളത് ചെയ്യില്ല നമ്മൾ പൊറത്ത്ന്ന് വാങ്ങും
റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹോട്ടലിന്നൊക്കെങ്ങനെ ഫുടൊക്കെ മേടിച്ച് കഴിച്ചിട്ടേ ഭയങ്കരമായി ട്ട് എന്താണ് വയറിന് സുഖമില്ലാതിരിക്കുന്നു അതല്ലാതെ എന്താണ് മ്മളെ ആരോഗ്യത്തിലേക്ക് അത് കഴിഞ് ഞാൻ ഭയങ്കരായിട്ട് മെലിഞ്ഞു പോ യി ച്ച് കാലമിങ്ങനെ ഫുഡ് ഹോ ഹോട്ടൽ ഫുടൊക്കെ ആയിരുന്നു
ആ ഹ ഓ കെ ആ
ഭയങ്കരായിട്ട് മെലിഞ്ഞ് അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ടില്ല ഭയങ്കരായിട്ട് പിന്നെ ആ ഒരു ടൈമില് പിന്നെ വീട്ടീന്നൊക്കെ കഴിക്കുന്നാണെങ്കി പിന്നെയും നമുക്കല്ലേ ആരോഗ്യത്തിനുണ്ട് എന്ന് പറയ
ഉം ഈ ഹോട്ടൽനൊക്കെ കഴിക്കുമ്പോ നമ്മളധികവും ഏ ന്തൊക്കെ ചേർക്കുന്നെ കുറേ യജിനമോട്ടോ ഫുഡ് കളറ് അങ്ങനുള്ള ഓരോ ഐറ്റം ഇതൊക്കെ ചേർക്കുമ്പത്തേക്കും അത് അ നമുക്ക് ചെലപ്പോ അങ്ങട്ട് കറക്റ്റ് എം നമ്മുടെ ബോഡിക്കതൊന്നും പറ്റിന്ന് വരില്ല കാരണം ചെലർക്ക് കഴിച്ച് കഴിഞ്ഞാ ചെലപ്പോ ശർദി വയറുവേദന അങ്ങനെയൊക്കെ ള്ള ഹ് വരുന്നുണ്ട്
നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല പിന്നെ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെ ഹോട്ടലിന്നൊക്കെയാണെങ്കിലും അധികം മസാല ഇടാത്ത വൈറ്റ് റൈസ് അതേപോലെ തന്നെ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിക്കത്തുള്ളൂ വൈറ്റ് റൈസ് ണ്ടാവും അതേപോൽ തന്നെ ജീരക ജീരക ഇട്ട ചോറൊക്കെ ഇല്ലേ
ആഹ്
പിന്നെ അതേപോൽ തന്നെ പയറ് കറി അങ്ങനെ ന്തെങ്കിലൊക്കെ പക്ഷെ നല്ല പൈസയാണ് എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണോന്നോയ്ച്ച് കൈഞ്ഞ ആരോഗ്യത്തിന് നല്ലതു അല്ല
അതെ വേറെ ഓപ്ഷനൊന്നുംല്ലെങ്കിൽ പിന്നെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ
അതെ വേറെവഴിയില്ലാത്തോണ്ട് മാത്രം ങ്ങനെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സ്വന്തം ഉണ്ടാക്കി കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പളാണ് നമുക്ക് ആകെ ഒരു ആശ്വാസം കിട്ടുന്നെ
അതെ അതെ അതെ അപ്പ നമ്മളെന്നെണ്ടാക്ക ചെൽപ ടേസ്റ്റ് നമ്മള അത്ര ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കില്
ഉം
നമ്മക്ക് എന്താ പറയാ നമ്മക്ക് നല്ല ഭക്ഷണം കഴിക്കാലോ
നല്ല ഭക്ഷണം കഴിക്കുന്നതാണല്ലോ അല്ലെ ജീവിതത്തിൽ അതേപോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞിണ്ടേ മൺപാത്രം അല്ലെ മണ്ണിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യൊക്കെയാണ് മൺപാത്രക്കെ കിട്ടിട്ടുണ്ടെങ്കിലും മൺപാത്രം ഏഹ് നമ്മളിങ്ങനെ മാർക്കറ്റ് പോയാലും കിട്ടത്തൊന്നും ഇല്ല
ഇല്ല ഇല്ല ഇല്ല ഇല്ല അത് ഭയങ്കര ഡിമാൻഡ്ള്ളരു സാധനമാത്
പക്ഷെ ഇപ്പളായാല് ഈ മണ്ണിന്റെ കൂടെ അവര് എന്തൊക്കെയോ എന്താണ് വേറെ അല്ലെ ഇങ്ങനെയൊക്കെ ചേർക്കുന്നുണ്ണ്ട് ന്നൊക്കെ പറഞ്ഞിട്ട് അതും വിശ്വസിക്കാനിങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും ണ്ട്
ഉണ്ട് അതൊക്കെ ചേർക്കുന്നുണ്ടാവും കാരണം ഇന്നത്തെ എന്താ കാലഘട്ടല്ലേ പരമാവധി വേഗം എളുപ്പത്തിൽ ഇതൊക്കെ ചെയ്ത് തീർക്കാനല്ലേ എല്ലാരും നോക്കുള്ളൂ
അതെ നമ്മളിപ്പൊ ട്രെയിനിലൊക്കെ പോവാണെങ്കും ട്രെനിലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഓരോ യൂട്യൂബ് വീഡിയോകളിലൊക്കെ ഇങ്ങനെ കാണുന്നില്ലേ അതൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ് വേറെ മണ്ണ് സത്യംപറഞ്ഞ മണ്ണല്ല വേറെ എന്തൊക്കെയോ മിക്സ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്
വും കാരണം
ഉള്ളില് സി ഉള്ളില് സിമെന്റ്റൊക്കെയാണ് അതെ പുറത്ത് മാത്രം ഇങ്ങനെ മണ്ണ് ചേർത്തിട്ട് ആ മണ് പോവുമ്പോഴെ പിന്നെ എന്താണ് സിമെന്റിങ്ങെനെ പൊറത്ത് വരും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്.
ആഹ് അതാ പറഞ്ഞത് അതൊക്കെ ആകുമ്പോ വേഗം അത് എന്താ ഒട്ടി വേഗം റെഡിയാകും പക്ഷെ ആ മ നമ്മൾ ആഹ് കറക്റ്റ് മണ്ണിൽ ചെയ്യുവാണെങ്കിൽത് നല്ല സമയമെടുത്ത് ചെയ്യണം കാരണം സമയെടുത്തല്ല സമയെടുത്ത അത് ആവുള്ളൂ
ആഹ്
ഉം അത ഈ സിമെന്റ് അങ്ങനെയുള്ള മിക്സ് ചെയ്യുമ്പോ അത് വേഗം ഇഹ് ഒട്ടും കറക്റ്റ് ആയതിൽ വേഗം കിട്ടും
അതെ ആരോഗ്യത്തിനായാലും അത് പ്രശ്നമാണ്
അപ്പൊ പിന്നെ അത്‌ ഭയങ്കര പ്രശ്നാണ്.
മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് സത്യത്തിലിതാന്ന് അറിയുമ്പോ ല്ലേ ഉം നമ്മള് കുക്കും ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചും കഴിഞ്ഞ്
അതെ അതെ അതെ പിന്നെ ഒരു എന്താ നമ്മളെപ്പന്താ ക്യാൻസർ അങ്ങനെള്ളതിനൊക്കെ ഒരു പ്രശ്നമാവും അത്
പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു വലിയൊരു മൺകലം ഉണ്ടായിരുന്നു ചോറ് വെക്കുന്ന മൺകല ചോറ് വെക്കുന്ന എപ്പോഴും മൺകലത്തിലായിരുന്നു അമ്മയ്ക്ക് അതൊക്കെ നിർബന്ധമായിരുന്നേ അപ്പൊ അതെന്തായി നമ്മള് ഞാൻ തന്നെ എടുത്ത്ത് പൊട്ടിപ്പോയി അത് നല്ലൊരു വല്യൊരു മൺകലമായിരുന്നു ഹിം
അതേപോലെ കി ഒരെണം കിട്ടത്തൂല്ലല്ലോ
കിട്ടത്തൂല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഒരു ഇത പിന്നെ മീൻചട്ടിയൊക്കെ ആയാലും മീ മീൻകറിവെക്കുന്ന മീൻചട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെണ്ട് പിന്നെ വേറെ മൺചട്ടിന്ന് പറയുന്നത് പിന്നെ കടുകൊക്കെ പൊട്ടിക്കുന്ന സാധാരണ തന്നെ മറ്റേ സംഭവ ഇതിലാണെ മറ്റേ ചട്ടിയില
ആഹ് ഈ മറ്റേ അയേൺ കടായി
ഉം അതെ
ഉം ആഹ്
ശരി
ആഹ് ഓക്കെ ഓക്കെ